ആ കേക്കണില്ലേ?
മം മം.
ആ എന്തൊക്കെയണ്ട് വിശേഷങ്ങള് ഏ.
സുഖല്ലേ.
ആ സുഖാണ്. ചെറുതായിട്ട് കേൾക്കണള്ളൂട്ടോ.
ആ റേഞ്ചിന്റെ പ്രോബ്ലം ആയിട്ടത്.
ആ.
മഴയുള്ളതുകൊണ്ട്.
ആ മഴ ആവുമ്പോ റേഞ്ചിന് നല്ല പ്രശ്നം വരുണ്ട്. എന്തൊക്കെയണ്ട് വിശേഷങ്ങളൊക്കെ.
ആ ഇൻഷാ അള്ളാ അതൊക്കെ കിട്ടും.
മം കുറച്ചു ദിവസംകുടി ഉള്ളു ഇനി
അതെ കിട്ടു. ഇപ്പൊ പിന്നെ വർദ്ധിപ്പിച്ചല്ലോ സീറ്റൊക്കെ.
ആ അതില് കൊറെ കുട്ടികള് ഔട്ടാണ്. എത്രയോ കുട്ടികള്. ഇപ്പ പുതിയ
അല്ല പുതിയ കൊറെ സീറ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാനും കേട്ട്. ഇൻഷാ അള്ളാ അത്ക്ക് കിട്ടും.
ഞങ്ങക്ക് ഇവട അടുത്തന്നെ ആകുമ്പോഴല്ല സുഖം. ബസ്‌ കേറി പോണ
എല്ല ഇങ്ങള് വീട്ടിക്ക് കൊടുതൊക്കണോ, അത് അടുത്ത തന്നെ ആയിട്ട് കൊടുത്ത്.
അടുത്തൊന്നും കൊടുത്തിന് വലിയ മാത്രമൊന്നും പഠിപ്പിക്കുല്ല.
എല്ലാ കൊടുത്തണെങ്കിലും നമ്മുക്ക് മറ്റേ അന്ന് ഇങ്ങോട്ട്.
ട്രാൻസ്പറിനു പറ്റും. പക്ഷെ എനിക്ക് എവിടെയും കിട്ടീട്ടില്ല.
ആ.
എന്തന്ന ഒന്നും അറിയില്ല.
കാരണം ആ മാർക്കൊള്ളവർക്കു കിട്ടി. അതാണ്
ആ
മാർക്കില്ലാതൊർക്കൊക്ക ആ എടു
എല്ലാ കൂടെ എല്ലാർക്കും കീട്ടിയ ചങ്ങായ്കോക്കെ എല്ലാർക്കും.
ആ എല്ലാർക്കും കിട്ടി. ആ എന്റെ അത്രയും മാർക്ക് ഇല്ലാത്തർക്കും കിട്ടി.
ആ
പിന്നെ ഇവര് പെസെന്റേജൊക്കെ നോക്കിയിട്ട്
ആഹ്
ഉം
എല്ലാ മറ്റേ കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ട, അങ്ങനെക്കെല്ലെ അങ്ങനെ കൊടു
അതൊക്കെ കഴിഞ്ഞ്. കമ്മ്യൂണി കോട്ട കഴിഞ്ഞ്, മാനേജ്മെന്റ് കോട്ട കഴിഞ്ഞ് ഇൻകറീല നാളെ
ആഹ്
സിനിമൊക്കെ കാണല്ണ്ടോ?
കൊറവ കൊറേയായി കണ്ടിട്ട്
ഏഹ് ആഹ് പരീക്ഷന്റെ മുന്നെ നിർത്തിയതാ. പത്താംക്ലാസിലെത്തിയപ്പ
ആണ് അങ്ങൻത്തന്നെണ് സിനിമ കാണ് ണത് ഇഷ്ടാണ്, പക്ഷെ കസിൻസ് എല്ലാരും കൂടി കൂടുമ്പോ കാണ് ണാണ് ഇഷ്ടം, മീൻസ് അപ്പൊ വേറൊരു രസല്ലെ?
എല്ലാരുണ്ടാവുമ്പളൈകാരം കാണലേ?
ആഹ് ഇന്നലെ ഒരു മണിയയ്ക്ക്ണ് കെട്ന്നപ്പൊ.
ഹേ
മ്മാന്റെ വീട്ടിലാണ്. ഓള് ഇവയ്ക്ക് വന്നീനി. ഇന്റെ പെരീക്ക് വന്നീനി നിക്കാൻ. വർത്താനം പർഞാ എല്ലാരുങനെ വർത്താനം പറഞ്ഞ് ഒരു മണിയായി കെടന്നപ്പോ
ആഹ് ഇന്ന്ട്ടാള് പോയോ?
ഇല്ല, ഓള്ന്ന് കൊളത്ത്ക്ക് ചാടാൻ വേണ്ടി വന്നീ
ആഹ് ഹ് ഹ് ഹ്. എല്ല മഴയ്യ്മ്പോ ബുദ്ധിമുട്ടൊന്നുല്ലല്ലോ? വള്ളം കൂടെ കൊറ്യേ അല്ല കൂടേ
ആഹ് ഏ
ആഹ്
മനസ്സിലായില്ല.
ഏഹ്
ഹലോ
കേക്ക്ണില്ലേ? ഹലോ
ബ്ലറാവ്ന്ന്ണ്ട്.
ന്നാ റെയ്ഞ്ച്ന്റെ പ്രശ്നാവും.
ഇപ്പൊ കേക്ക്ണ്ടോ?
ആഹ് ങ്ങളെന്താ ഉദ്ദേശിച്ചേ? ഈ വള്ളത്തിന്
ആഹ്
പിന്നെന്തൊക്കെ?
പിന്നെപ്പെന്താ അങ്ങനെന്നെ പോണ്.
ലവ് മാരേജേനു.
ഏഹ്?
ലവ് മേരേജായിരുന്നൂന്ന്.
ഏയ് അല്ല, ഹ് ഹ് ഹ് ഹ് ലവ് മാരേജിനോട് വല്യ താല്പര്യല്ല, ഇന്നാലും അല്ല. ല്ല ലവ് മാരേജിനോട് വല്യ താല്പര്യന്നുല്ല. ആറാച്ച തന്നെയാണ്
പിന്നെ ന്തൊക്കെ
ഗാർഡിങ് ഉണ്ടോ ചെടികള് അങ്ങനെ എന്തേലുംക്കെ അങ്ങനത്തേനൊക്കെ ഇഷ്ടം
അ അതെയ ഇപ്പല്ല കുറ ഇപ്പ അങ്ങനെ ത
ആഹ
ുമ്പോ നമ്മുക്ക് തന്നെ ഇപ്പഈെക്കേഷനിൽ മാത്രേ നമ്മുക്ക് ഒഴിവ് ണ്ടവോള്ളൂ അല്ലന്ന നമ്മള് നമ്മെ പാട്നോക്കി
എല്ലാലും രസല്ല നമ്മള് കൊഴിച്ചുടാനൊക്കാര മടി ശേ അഹ് ഇണ്ടായി വന്ന് എന്ന ഓക്കെ കൊഴപ്പില്ലേ കാണുമ്പോ ആഹ ഞമ്മൾ ഉണ്ടാക്കിയതാ എന്നുള്ളരു മഹിമിയും ഒക്കെ വരുമ്പോൾേ
ഇൻണ്ട് ചെടിയാളും കാര്യങ്ങളൊക്കെ ഇണ്ട് ഒക്കെ ഇപ്പാന്റെ അമ്മായി ഇന്റെ വീട്ടിലാനിക്കൽ ഇപ്പ ന്റെ അമ്മായിന്റെ ഹുസ്ബന്റ് മരിച്ചക് ണ് അപ്പ ഇവിടെ നിക്കൽ
ആ
അപ്പെ പ്പന്റെ അമ്മായിന്റെ എനിക്ക് ആഹ ഇന്റെഅമ്മായി അമ്മായില്ല ഇന്റെ ഇപ്പ ന്റെ പെങ്ങളല്ല
ഇപ്പാന്റെ പെങ്ങൾ അല്ലെ ഇപ്പാന്റെ അമ്മായി
ഇപ്പന്റെ അമ്മായി ആ
ആ
അയിന് വയ സുണ്ട് അയിന് കഷായം വെച്ച് ങ്ങനെ അത് ങ്ങനെ നമ്മുക്ക് അയിൽ കാണാൻ രസണ്
ആഹ ആ മുറ്റത്ത് ഒന്നും ഇല്ലെങ്കിൽ ഒരു ബോറാണ് എന്തേലുംക്കെ കാണുമ്പോ രസമാണ് അങ്ങനൊക്കെ ആയിട്ടല്ലോ ഉം മരങ്ങളൊക്കെ ഉണ്ട റബുട്ടാന് മാങ്ങ ചക്ക
ആ റമ്പുട്ടാനൊക്കെ വല്ല ഇപ്രവിഷംഇണ്ടായിട്ടില്ലഫാസ്റ്റ് ടൈമാണ് കൂടള്ള ത്
ആഹ
പിന്നെ എന്താ പിന്നെന്തആ അടക്കാപ്പയതിന്റെ മരണ്ട് ചക്ക അങ്ങനത്തൊക്കെ മാങ്ങല്ല
ഹെ
അല്ലെ ഇപ്പൊ കൊറോണ ടൈം കഴിഞ്ഞോണ്ട് എല്ലാരും പൈമുക്കൊക്കെ ഇറങ്ങീണല്ലോ
ആ അവിടെ
ഇവിടെ മാങ്ങ ഇണ്ട് ചക്ക ഇണ്ട് പേരക്കണ്ട് റമ്പുട്ടാനും ഇണ്ട് സപ്പോട്ടണ്ട് പിന്നെ എല്ലാം കുഴിച്ചിണ് ഇണ്ടായിട്ടല്ലേ ഉണ്ടാവണള്ളൂ
ആഹ സപ്പോട്ടഇൻ ണ്ടായിന് ഇവിടാ അത് പിന്ന മുറി കിണർ ഒന്നായിട്ട് ഇങ്ങ ഇട്ന്നാ ടി
ആഹ
അപ്പോ
അയിന്റെ
അവിടുത്തെ മണ്ണ്എടുക്കാൻ വേണ്ടി അങ്ങനല്ല മണ്ണ് ക്കാ തൂർക്കാൻ വേണ്ടിറ്റ് ന്നാ എന്തായാലും ചെ കെട്ടിപൊന്തിച്ച് ണ്ടൽ നല്ല പൈസ മുതലവും അപ്പൊ അതിലും നല്ലത് അതിപ്പോ വേനൽക്കാലത്തൊന്നും തീരെ വെള്ളം ഉണ്ടാവലില്ല
ആഹ്
എന്നത്? തൂർക്കണന്ന് കാണാണ്ട് ഒന്നായിട്ട് തോർത്ത അപ്പൊ അവിടുത്തെ മണ്ണൊക്കെ എടുത്തൊഴിവാക്കിപ്പോ സപ്പോട്ടമരം പോയി
ആഹ്
വേറെ എന്തേലൊക്കെ ഇണ്ടോ?
വേറെപ്പോന്താ? ആരും വിളിച്ചാറില്ല്യ
എവിടെയാര്ന്ന്?
ഏഹ് ഞങ്ങളൊരു കുന്നിന്റെ മേലെ
ആഹ് എങ്ങനെ അങ്ങട് പരാളൊക്കെല്ലേ റോഡ്ക്കെല്ലേ?
റോഡ് ആഹ് വണ്ടിയൊന്നും മിറ്റത്ത് കേറുല
ആഹ്
പരാളൊക്കെ ഉണ്ട് അപ്പുറത്ത്പ്പുറത്തൊക്കെ എല്ലായിടത്തും പരൊക്കെ ഉണ്ട്
ആഹ്
പക്ഷെ താഴെ റോഡ് മേൽ വണ്ടി നീരുത്തി മേലോട്ട് കേറലാണ്
ആഹ്
ഇപ്പോഴൊന്നും ബുദ്ധിമുട്ട് മനസ്സിലാവുല്ല ഇപ്പോ വെയ്യ അപ്പ ആർക്ക് പെട്ടെന്ന് വെയ്യാണ്ടായ അങ്ങനെ ഒക്കെ ആമ്പോളാണ് ബുദ്ധിമുട്ട് അല്ലാതെ വേറെ കുഴപ്പൊന്നുമില്ല
മ്ഹ്
കാല് ചതാഞ് ചതാവൊക്കെണ്ടണ്ടേനി ഇൻക്ക്ന്നെ
ആഹ് അല്ല പൊട്ടിത്തെറിപ്പൊക്കെ ഉണ്ടല്ലോ
അങ്ങനെയല്ല ബാത്റൂമീന്ന് വീണപ്പോ ഇത് ടൈൽസ് വേക്കീനാ
ആഹ്
അങ്ങനെ ആപ്പ തന്നെ കൊണ്ടോയി നൈറ്റ് ആയോണ്ട് അങ്ങനെ വൈദ്യന്മാർ അങ്ങനെൊന്നും ഉണ്ടാവില്ലല്ലോ?
ആഹ്
പിന്നെങ്ങനെ ആഹ് ഇപ്പപറഞ്ഞ ഇപ്പ അന്റെ അമ്മായി അമ്മായിന്റെ മോക്ക് വിളിച്ചോക്കി അവിടെ ഒരടത്ത് ഒരു ഡോക്ടറുണ്ട് അപ്പൊ വീട്ട്ക്ക് വന്നാ കെട്ടിതരോ ചോദിച്ചണ്ട് റെഡിയാക്കി വെളി വെച്ച്കണ്ടപ്പം അങ്ങനെ വിളിച്ചനോക്കിപ്പ ആഹ് ഓക്ക ആണ എന്നൊക്കെ പറഞ്ഞപ്പം അപ്പാണ്ടിപോയി
പിന്നെ?
പിന്നെന്തൊക്കെ?
മ്ഹ് എപ്പഴാ കൊളത്തിൽചാടാൻ പോണ വി നേരത്തെ പോണുണ്ടോ?
മ്ഹ് ന്നായിക്കോട്ടെ.
ഓഹ് ന്നായി